ഹലോ കേൾക്കുന്നില്ലേ
ആ കേൾക്ക്ണ്ട്
ചായൊകെ കുടിച്ചോ എന്തൊക്കെയാ അവിടെ മഴൊക്കെ ഇണ്ട എങ്ങനെയാണ് കാലാവസ്ഥങ്ങനെ
മഴ ഇപ്പ വന്നു കൊറച്ച് മുണ്ടായിരുന്നു കൊറച്ച്നേരംണ്ടായിരുന്നു കുട്ട്യോളെ സ്കൂൾ പോവാ നെരത്തെ
ആ നല്ല ഇർട്ട്കുത്തിയിട്ട് നല്ല മഴ ആ കുട്ട്യോള് ഉസ്കൂള്ക്ക് പോണ നേരത്ത് ഭയങ്കര മഴയായ്ര് ന്ന് അവർക്ക് കേറ്റാനും ഒക്കത്തിനും ബുദ്ധിമുട്ട ടാണ് ആ സമയത്ത് മഴയല്ലേ എന്താ വർഷക്കാല ആകുമ്പോ നമുക്ക് മഴ പെയ്യണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ അതെ മഴ പെയ്യട്ടെ എന്നാലല്ലൊള്ളൂ വേനക്കാലായ വെള്ളം ചൂടും ചൂടും വയ്യ ന്നാ തണുപ്പും വയ്യാ അതാണവസ്ഥ ഇപ്പൊ തണുപ്പോണ്ട് ഫാനിടാതിരിക്ക ക്കാൻ വയ്യ കൊതുകൊണ്ട് വേനക്കാലായ പിന്നെ ഫാനും ഏസി ഇല്ലാതെ വെജ്ജേനോ അതാണ് അവസ്ഥ എന്നിട്ട് ചായൊക്കെ കുടിച്ചാ കുട്ട്യേളൊക്കെ പോയിട്ട് ഫ്രീ ആയില്ലേ ഇപ്പോ ആ ഞാനെന്താപ്പ കുട്ട്യോളൊക്കെ പോയപ്പോ ചായകുടിച്ചിട്ടിരിക്കേണ്
ആ
ഉം വീട്ട് ജോലികളൊക്കെ എങ്ങനെ ജോലികളൊക്കെ കഴിഞ്ഞോ കുട്ട്യോള് പോകുമ്പ ഇതിന് ചോറൊക്കെ കൊണ്ടോണോ എങ്ങനെയേണ്
ഇല്ലേ ചോറ് മ്മ കൊണ്ടൊവുല ഒരു കുട്ടിയൊള്ളൂ രണ്ട് കുട്ടിയോളെ വേറെ ജോലിക്ക് അല്ല പഠിക്കാൻ പോയിട്ടാണ് ആ അപ്പൊ പെൺകുട്ട്യാ ഓള് ജോലി ചോറൊന്നും കൊണ്ടൊവുല്ല
ആ അതെലെ ഇവടെ മോൾക്ക് സ്കൂൾ പോമ്പഴ്ക്കും ചോറൊക്കെ വേണം അവള സ്കൂള്ക്ക് അങ്ങനേണ് ഗവൺമെന്റ് സ്കൂളല്ലാ ഇവിടെ അടുത്ത് അങ്ങനെ പ്രി അങ്ങനാക്ക്യ പ്പൊ ചോറുകൊണ്ടോണം അപ്പൊ അത് കാരണം രാവിലെ ഒരു ഓട്ടപ്പാച്ചിലാണ് അവര് പോവുമ്പകൊക്കാവണ്ടേ ഒക്കായിപ്പ അവര വണ്ടി ട്ടിം കേട്ട് ഞാൻപ്പം ഇവിടെ ഇരിക്കുയാണ് ഇനി കൊറച്ചേരം റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് ചായയും കുടിച്ചിട്ട് മഴ പ്പം മഴ ഇല്ല ഭയ ഇല്ല ഇപ്പ മഴന്നൊന്ന് ന്നിന്ന്ക്ക്ണ് ഭയങ്കര ഇർട്ട് കുത്തിക്ക്ണ് ഇനി ഇപ്പൊ മഴ നല്ല വരുന്നുണ്ട് നല്ല വർട്ട് കുത്തിട്ടേ മഴ നല്ലം വരുന്ന ലക്ഷണാണ് കാണുന്നത് ഉ പിന്നെ ഇപ്പ ഇവിടെ പണി ക്കാരുണ്ട് പറമ്പില് പണിക്ക്പ്പൊ കൊറച്ചൊര് പ ആ പറമ്പില് പണിക്കാര്ർക്ക് കഞ്ഞേയ്റ്റ് പോയിക്കേണുമോക്കാൻ കഞ്ഞിട്ട് പോയതാണ് അപ്പൊ ഈ മഴയത്ത് എന്ത് പണിയ നടക്ക അവര് കേറി നിക്കണ്ടി വരും അത് വല്ലാതൊരു ദേഷ്യം ഇന്നലെ വല്ല്യ പ മഴ ഇണ്ടായിട്ടില്ല ഇങ്ങട്ട് അപ്പൊ പണിക്കാര കിട്ടും ചെയ്തില്ല ഉ ആ അവർക്കൊക്കെ കഞ്ഞിതൊക്കെ ഇപ്പ കൊടുക്കണം ആ എല്ലാം ഇണ്ടാക്കും ഇണ്ടാ അറിയാത്ത കേടൊന്നുല്ലാ നമ്മെ വീട്ടിലിവിടം ഹസ് ഹസ്ബൻ്റെൻ്റെ ഒരേഏട്ടനുണ്ട് ഒര അനിയന്ണ്ട് അവരൊക്കപ്പ അവരെ കാട്ട്ലൊക്കോ ഫുഡ് ഒക്കെ ഐറ്റംസ് ആ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്ക ഞാനെന്നെ ഉള്ളൂ ഒരു പായസ ആണെങ്കിലും എന്താണെങ്കിലും എ എല്ലാരും എന്റെടുത്ത് ഞാൻ വെച്ചാൽ മതിന്ന് പറഞ്ഞിട്ട് ഞാനാണ് വെക്കാറ് ഞങ്ങളെല്ലാവരും ഹെല്പെയ്യുംട്ടോ അതല്ല എന്നാലും അവര് പറയും ഞാൻ വച്ചലാണ് ഒന്നും കൂടെ നന്നാവും ഞ ഇപ്പൊന്നറിഞ്ഞിട്ട് എപ്പോഴും ഞാനാണ് എല്ലാത്തിനും മുൻകൈഇട്ടിട്ടൊക്കെ ചെയ്യാറ്ള്ളത് അത് റെസിപ്പി ചീച്ച നമ്മള് നമ്മടേതായ പൊടിക്കൈകള് ഒക്കെയാണ് ആ ഓ അതെ അതെ അതെ ഓരേ കൈകളാണ് അപ്പൊ എപ് അപ്പൊ പായസ മാണോ എങ്കിലും പായസം നമ്മൾ ഇടാ എളക്കി ക്കോണ്ടിരിക്ക് ണല്ലോ അപ്പോ അത് ചെല്പ്പ്പം കരിഞ്ഞിട്ടുണ്ടാവോ അന്നൊരീ സക്കു മാ തായിട്ട് വയറുവേനായിട്ട് ഞാൻ തീരെ കയ്യാണ്ട കെടക്കേയ്രുന്നു അപ്പൊ അവരാണ് വെച്ചത് അപ്പൊ അയ്ന്റെ എടെൽ അതുവരെ എളക്കിക്കൊണ്ട് ആരോ വെല്ലടിച്ച് കോളിങ്ങ്‌ ബെല്ല്‌. വാതിലൊന്ന് തൊറ്ക്കാൻ പേട് ച്ചിട്ട് മുള്ള എപ്പോഴക്കും പായസം കരിഞ്ഞഞ്ന്ന്റണ്ട് കരിഞ്ഞാ പിന്നെ ഒന്നിനും കുടിക്കാൻ കൊള്ളൂലല്ലോ അങ്ങനൊക്കെ ആട്ട ഇന്നിപ്പ എന്താന്നിട്ട് രാവിലെ ചായക്ക് കടി എന്തായിരുന്നു
ഏതോശായിരുന്നു
ആഹ് ദോഷ തന്നെ ഉണ്ട് എല്ലായിടത്തും ആഹ ആഹ എല്ല എല്ലാവടത്തും ദോശ എക്കും ക വട്ടാല്ല ാ എ ദിവസല്ലേ സ്പെഷ്യൽ എന്താന്ന്റിയണം എന്നുണ്ടെിൽ ഞായറാഴ് ോ അപ്പോളെ സ്പെഷ്യൽ ഉണ്ടാവുള്ളൂ ശും ഞായറും ഉണ്ടെങ്കില് അപ്പൊ എല്ലാരും സ്കൂളൊന്നും ഇല്ല അപ്പ എല്ലും ഫ്രീ അപ്പ പിന്നെ സാവ വിചാരിിട്ടും അങ്ങനും ഇ സ്കൂ ്പ എല്ലരും ഒറ്റ കലക്കല് ഒറ്റേ വീശല് ഒറ്റ ഒഴക്കല് അങ്ങനല്ലേ അതന്നെ എളപ്പ എന്താച്ചാ അതന്നെ അതൊരു ടാസ്ക് തന്നെയാണ് അവക്ക് കലക്കി വീശന്നൊക്കെ ചിലര് പറയാ ഞമ്മക്ക്ി പെണ്ുങ്ങൾക്ക് നേരം വളത്ത എന്താ ന്നെ പണിന്നല്ലേ എന്നാൽ തന്നെ ഉച്ചകാല നമ്മ നിർത്തലല്ലേ
ആഹ അ അതെന്താ പിന്നെ ചോയ്ിക്കും ഞമ്മക്ക് എന്താ പണിന്ന്
ആഹ എന്താച്ചു പണിച്ചോാ നമ്മക്ക് നമ്മുക്ക് തടി അളകിയിട്ടുള്ള പണില്ല പക്ഷെ കയ്യിനും കാലും ഒരു റസ്റ്റ ഇല്ല ജോലിയാണ് നമ്മക്ക് ഇന്നപ്പോ ഇ കുട്ടികൾ പോയി കുറച്ചേരം ഒന്ന് ഞാൻ ഇക്കണം ഇന്ന് കഴിഞ്ഴാ അിക്കണം തുടക്കണം പത്രം കഴണം അലണം മ മുറ്റത്ത് ക്ക് പിന്നെ മഴയോൊണ്ട് ഇറങ്ങാനും വയ്യല്ല അങ്ങനത്തെ അവസ്ഥ എന്നാ തന്നെ എന്റെ ഇടൽ ഒരു ചെറിയ ചാറ്റിലൊക്കെ ആണെങ്കിലും അടിക്കുന്ന അടിച്ചാ പോരും അത ഇല്ല പറയണവർക്ക് പറയാം നമ്മക്കെന്താ ണ പരലിാ പോ ഇതക്കാ പോ നമ്മളെ പണിമ്മക്കല്ലാം അറിയുള്ളു അ നമ്മള പെണ്ണുങ്ങളെ പണി അവര് ചെയ്തോക്കട്ടെ എപ്പര് മനസ്സിലാക്കുള്ളു ആഞ നമ്മ പോല അങ്ങനെ ചെയ അങ്ങനെ ചെയ്യന്നൊക്കെ പറയും അതെ അതെ നമ്മൾങ്ങനെ ചെയ അങ്ങനെ ചെയൊക്കെ പറിട്ട് അങ്ങെ പറയും അതൊക്കെ കണന്ന ചെയ നമ്മള ഒരു സമയം എ ജോലി വെച്ച് ചെയ്യും ആണുങ്ങളൾാവുമ്പോ അവരോല ചെയ്യണ്ടെങ്കി അതിന്റെ കൂടെ ഒറ്റ തന്നെ ചെയ്യുള്ളൂ അവർക്ക് കഴിൂല എത്ര തന്ന
അതാ
ങ്ങള് ദോഷംാരയാണെങ്കില് ഇപ്പുറത്തെ കട്ടെ ബാത്റൂം കയറ്റിട്ടുണ്ടെങ്കിൽ അതൊന്ന എാനോ ബ്രഷ എടുക്കാനോ എല്ലാ കാര്യങ്ങളും ഒരു പത്ത് തവണ പത്ത് ജോലി വരെ നമ്മളരു സമയം ചെയ്യും അങ്ങനല്ലേ ആണുങ്ങൾക്ക് ഒരിക്കലും അത് കൂട്ടിയാ കൂടൂല
ആഹ ഞാനതന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോ ഒരുലീ മനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ അന്ന് ചെക്ക് ഭക്ഷണംൊന്നും ഉണ്ടാക്കില്ല പിറ്റേന്നാ വന്നത് പിെറ്റേന്ന് ഉച്ചക്ക് ഭക്ഷണംൊന്നും ഉണ്ടാക്കാതെ അവര്ന്നെ പഴവും ബിസ്കറ്റും കഴിച്ചണ്ട്
ആഹ അയ്യോ ഞമ്മളാണ് അ നേം നമുക്ക തല വഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യോ നമ്മള എത്ര വെയ്യെങ്കിലും നമ്മള അങ്ങനെ ചെയ്യൂോ
അതാ ചെയ്യൂല എന്നിട്ട് എപ്പം വന്ന് ഭക്ഷണക്കെ ഉണ്ടാക്കീ ക്ണ്
ഞാൻ അത്ര എനക്ക് മനസസായ ഉണ്ടെങ്കി തീരെ വയ്ക്കൂല അപ്പൊ ഞാൻ എന്താച്ചയ്ഞ്ഞാ കുക്കറിലേകി ലും ഞാൻ എന്താണ് ഇങ്ങനെ ഫുഡ് ചോറ് വെക്കും അല്ലെങ്കിൽ എന്താ കാട്ട് നമ്മള് സാധാ ചോറും കറിക്കെ വെക്കുമ്പോ കറി വേണോ അയ്ല് കൊരു ഉപ്പേരിവേണോ മീൻ വറുത്തതോ പപ്പടോ അങ്ങ ക്ക വേണ്ടേ അപ്പൊ എന്താ ചെയ്യാ ചിലപ്പോ എന്താ ചെയ്യൻ വയ്യാ ചില ദിവസങ്ങളിൽണ്ടെങ്കിൽ ബിരിയാണി റൈസ് ഒക്കെ ഉണ്ടെങ്കിൽ കുക്കറിൽ ഒരറ്റടിണ്ട അടിക്കും ചിക്ക ചിക്കൻ എന്തെിലും കൊടുന്നിട്ട് ഒരു ഗ്രേവി പോലെ അല്ലെങ്കിൽ കറി പോലെ വെക്കും അപ്പോൾ പണികയ്ഞ്ഞ് സിമ്പിൾ ആണല്ലോ പണിക്കും കഴിഞ്ഞു അല്ലെങ്കിൽ തേങ്ങാച്ചോറ് പോല ആക്കിയിട്ടോ എന്തേങ്കലും ഒക്കെ ഞാൻ കുക്കറിലാണ്ട് വെക്കും. പിന്നെ പണി ഇല്ലല്ലോ അല്ലെങ്കിലും തേങ്ങാച്ചോറ അല്ലെങ്കിലും ഞാന് വയ്യെങ്കിലും വൈക്കുമ്പൊന്നല്ലേ തേങ്ങാച്ചോറ് എപ്പഴും ഞാൻ കുക്കറിൽ വക്കും.
ഉം ഉം റൈഞ്ച് ഇല്ലാടെ? റൈഞ്ച
നല്ല ടേസ്റ്റ് ആ അങ്ങനെക്കായിട്ട് ഓരോ
ആഹ റേഞ്ച് കൊറവാണ് ആ അപ്പൊ കേക്കന്ന്.
ആ അപ്പൊക്കും കേൾക്കാണ്ട് ഇന്റെ ഇടൽ നിങ്ങള്ൾ പറയണ് ഒക്കെ വടിച്ചിരുന്നു.
ആഹ ആഹ
അപ്പൊ ക്ലിയർ എന്താ ജലദോഷം പിടിച്ചാ ആഹ. മച്ചാല് വീട്ടില എങ്ങനെ വേറെ ഉപ്പിമ്മൊക്കെല്ലേ റിലേറ്റീവ്സ്?
ആഹ ആ ഇക്കാ ന്റെ ഉമ്മണ്ട് ഇപ്പ മരിച്ച് ആ ഞങ്ങള് ആ ഇക്കാക്ക് ഉ പിന്നെ രണ്ട് പെങ്ങന്മാരും ഒരേ ജ്യേഷ്ഠനും ഉണ്ട്. അവരൊക്കെ വേറെ പെങ്ങന്മാരെ ആ അടുത്താ കെട്ടിച്ചിക്ണ്.
ആ
കല്യാണം കഴിഞ് അപ്പൊ ആ ജ്യേഷ്ഠൻ വേറെ പോയി.
ആഹ
ഉമ്മ ഞങ്ങള അടുത്താണ് ഉമ്മ ഇപ്പ ഞങ്ങള അടുത്തായിരുന്നു ഇപ്
പ്ണല്ലോ എങ്ങനെ അവരങ്ങനെ എപ്പോഴും വരാറൊക്കെ ഉണ്ടോ?
ആ ആഴ്ചയില് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ അങ്ങനെ ആ ഉപ്പ മരിച്ച് ഈമൂന്ന് വർഷായി മൂന്ന് നാല് വർഷയി.
ഉം ഉം ഉ കുട്ട്യാള് പഠിക്കാനൊക്കെ ഉഷാറാണോ ആക്റ്റീവാണോ എങ്ങനെയാണ്?
ആഹ കൊഴപ്പല്ല കുട്ടികള് വല്യോന്. എചിനീയറിങ്ങിനാണ് രണ്ടാമത്ത ഓന് ഹോട്ടൽ മാനേജ്മെന്റ്. പഠിക്കയാണ് ഒക്കെ പഠിക്ക്ണ് ആ വേല്യാന് ആ എട്ടാം ക്ലാസ്സിലാണ് ചെറുത്. ഓല്‌രണ്ടാളും ഒരാള് തിരുവന്തൊരത്തും. ഒരാള് ഇപ്പൊ ഇവിടെ പോയിട്ടുണ്ട് ബുറെഷീസ് ആഫ്രിക്കേല്. അവര് അവിടെ പഠിക്കാ ട്രെയിനിങ്ങായിട്ട് വന്നാ
എങ്ങനെ ആയാ ലും മക്കളൊക്കെ പഠിച്ച് ഉദ്ദേശിച്ച ജോലി ഇതൊക്കെ കരസ്ഥക്കാൻ കഴിയട്ടെ.
ആന്നെ അതന്നെ പ്രാർത്ഥന മക്കള് ഇതിപ്പോ ഇക്കക്ക് ഇലക്ട്രീഷ്യൻ ആണ്. ഉം ആഹ് പണിക്കെ ഒരുവിധം. ചോറും കറിക്കെ ണ്ടാക്കണം ഞ്ഞ് മിക്കച്ചക്ക വരും ഭക്ഷണം കഴ
ചോറും കരൊക്കെ ബസ്സിലായാലും ചോറും കരൊക്കെ അയിക്കണേ അയിന്റെടൽക്കൂടെ അതാണ് കഴിഞ്ഞത് കുട്ടികൾ കൊണ്ടോണ്ട ആവശ്യല്ല കൊണ്ടോണ്ടോണ്ടേ അതാണ് കഴിഞ്ഞ
നക്ക് കൊണ്ടുപോകേണ്ട ആവശ്യംണ്ടാവുമ്പോ ഞാൻത് വെക്കും അപ്പ ആ പണി കഴിയ്യും ഇത് കൊണ്ടോണ്ടല്ലോ എരുതിണ്ട അങ്ങനെ എനരിക്കും ആഹ
എന്നെയാണ്
ആ അല്ലെ അത് ഉണ്ടാക്കി എ കഴിഞ്ഞാ അത കൊൊണ്ട് കഴിയും അത് നമ്മള ആഹ
അപ്പണ്ട് വിറകിയാലും പിന്നെ നമുക്ക് കൊറച്ച നേേരം റസ്റ്റ് എടുക്കാം കള സ വേണ്ട
ആഹ അതെ
അ കഴി കഴിഞ്ഞ താ
ഇത് പിന്നെ ക്ലിയർായി കേക്കണില്ല എന്തണോ അവനെ
ആ
റേഞ്ച് എവിടാ റേഞ്ച് ഇണ്ടോ
ഫബ്രറഞ്ച്
ആഹ
അ
ഉം ആഹ അ
ഇവിടെ റേഞ്ച് ഫുള്ളാണ്
ആ ഇവിടെ എന്താണോ ഇപ്പഴാന്ന് ആഹ ശരി ശരി ആഹ ഓേ ഓക്കേ ഓക്കെ